ഹലോ കേക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ എന്തൊക്കെ?
എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഉം.
കുട്ടി ഉറ ആ ആ കുട്ടികൊക്കെ ഉറങ്ങയിയിരിക്കുംല്ലേ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് കുട്ടികളൊക്കെ സ്കൂള് ക്കോയി
അതേല്ലേ ഇനിയിപ്പോ ആ ന്നിപ്പോ വ്യാഴാഴ്ചൽ നാളെ വെള്ളി അത്കയിഞ്ഞ് രണ്ടു ദിവസം യുദ്ധം തന്നെ. കുട്ടിള്ള കുട്ടിയള്ളത്തില്ല ഉം രാവിലെ അത് പോലെ കുട്ടിനെ ഉറക്കുമ്പോ കുട്ടിനെ ഉറക്കണ്ട ഉറക്കണ്ട പറഞ്ഞട്ട് മൂത്തകുട്ടി പറയും ന്റെ കാശ് കട്ടിയിരുന്നു ആഹ് അതും കൊണ്ട്
കൂടെ ഇല്ലേ നിങ്ങളെ?
അല്ല എന്താ അച്ഛനമ്മീണ്ട് അച്ഛന് ബസ്സിില് പോവയ് കിളിയായിട്ട് പോണണ്ട് സ്കൂൾ ബസിലേ. അമ്മ പിന്നെ ഒമ്പത് മണി ആ ഈ പറഞ്ഞാ അടിച്ചുൊടിക്കാൻ പോകും അപ്പ പിന്നെ ആളങ്ങനെ പോകും പിന്നെ പന്ത്രണ്ട് ഒരുമണി പന്ത്രണ്ടര ഒക്കെ വരുള്ളൂ. ആള് പിന്നെ
കുട്ടികളേം നോക്കണം ഭക്ഷണോം റെഡിയാക്കണം എല്ലാം കൂടെ വണ്ടെ പക്ഷേ
പണിയൊക്കെ ചെയ്യും
ആഹ് അപ്പൊ നല്ല ഹസ്ബന്റ് ആണല്ലോ പിന്നെ ആ അല്ലെേ നമ്മക്ക് ഈ കുട്ടികളെ നോക്കാൻ ഒരാൾ ഉണ്ടകിൽ പിന്നെ ഭക്ഷണ ക്കെ റെഡിയ ആക്കാം ഇതിപ്പ ങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോ പറ്റില്ലല്ലോ.
അളാ വിര് പിന്നെങ്ങനെ മെയ എടുകോ ചോ എടുക്കും കളിപ്പിക്കോ ച്ച കൊറേ ച്ചൻ കളിപ്പിക്കു അത്ര മാത്രമേ ഉള്ളൂ ഏഹ് ആ അപ്പപ്പിന്നെ നമ്മളന്നെ നോക്കണം അല്ലാതെ പിന്നെ എന്താ ചെയ്യാ. ആഹ് രണ്ട് പേര് മൂത്തയിനെ
ഉം ഉം.
ഉം നമ്മുടെ വീട്ടിൽ പോയാ പിന്നെ നമ്മക്ക് കുളി പിന്നെ ഉച്ചക്കായാലും കുഴപ്പമില്ല
വൈകിട്ടായാലും കുഴപ്പല്ല അത് അങ്ങനത്തെ ഞാൻ വീട് വീ ഇപ്പ ങ്ങനെയിരിക്കു വൈകുന്നേരം വരെ ങ്ങനെയിരിക്കും അപ്പോൾ എന്താ ഉമ്മ പറയും കുളിക്കുന്നില്ലേ കുളി ഇമ്മ ഇവിടെ വന്നാലേ ഒരു റസ്സള്ളു റസ്റ്റ് ന്നല്ല അതങ്ങനെ ഒരു അയഞ്ഞോട് വലിയ പണിയൊന്നും ഇല്ല ജസ്റ്റ് ഒരുഅര മണിക്കൂർ പണിയള്ളൂ പക്ഷേ ചെയ്യൂല ങ്ങനെ നീരിക്കും ചില പ്പോ സംസാരിച്ചോണ്ടിരിക്കും ഞാനങ്ങനെ മാസില് എപ്പോഴെങ്കിലേ പോവൊള്ളൂ പിന്നെ അങ്ങനെ സംസാരിച്ചുക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഫോണ് തോണ്ടരിക്ക ഞാൻ പറയും ഇവിടെ ആകുമ്പോ പിന്നെ ടൈംടേബിൾ പോല പോവും. കൃത്യമായിട്ട് ഇങ്ങനെ പോകും അങ്ങ ആ
ഇതില് പോവും. വീട്ടിൽ പോയാലും കുട്ടികൾ ഉറങ്ങൂല്ല ഉച്ചയായാലും ഉറങ്ങും
പത്ത് മണിയാവും എന്നിട്ട് ഉപ്പ ങ്ങനെ പറയാ പ്പന്നിട്ട് ഉമ്മ പറയേ അവൾ ഇവിടെ വരുമ്പോളല്ലേ രാവിലെ കിടക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പവിട്ന്ന് കിടക്കാനൊന്നും പറ്റു പറ്റില്ലല്ലോ ന്നു പറയും ഇവിടെ പിന്നെ രാവിലെ ഏഴ് മണി ഉണ്ടെങ്കിൽ ഉപ്പക്ക് ചായ കടിയൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പൊ നരത്തെനിക്കണം അതണേ അപ്പൊ നമ്മുക്കൊരു സ്വാന്ത്രം ഉണ്ടെങ്കി നമ്മളരു കു ട്ടിയായി നിക്കാണെങ്കി നമ്മള് വീട്ടിൽ പോണം ഞാൻ പറ വീട്ടിൽചെന്ന ഴിഞ്ഞ നമ്മൾ എന്താ നമ്മള ഒരു മെയിന്റ് നമ്മുടെ മനസ് ഒരു കുട്ടിത്തപോലെണ് വരുന്നകാണാ. ന്മൾ എത്ര തായാല ആഹ് എൻ്റെ സഹോദരനിണ്ട് അവനോട് എപ്പോഴും വഴക്കിട്ടിട്ടും ഞാൻ പറയും ഇപ്പോഴും വഴക്കിട്ടിടടും ചുമ്മാ രസായിട്ട് ന്നിട്ട് ഉമ്മങ്ങനെ പറിം ഇപ്പളും ഇവള് ചെറീ കുട്ടിയളെ പോലെണ് ഞാൻ പറി അവനാന്റെ വീട്ടിൽ വരുമ്പളെ ആ ഒരു ഇത് കിട്ടുള്ളു അല്ലാതെ ഞാന് അവിടെ പോയി കുട്ടിത്തം കാണിച്ച ഇന്നെ അവിടുന്ന് ആട്ടി വിടുന്നൊക്കെ പറി
ഉം ഇനിപ്പോ എപ്പളാപ്പൊ വീട്ടിക്യക്കെ പോക്ക്
ഇജ്ജ്നെ മ സ്കൂളില്ലാത്ത സമയത്തേ പോവാ പറ്റുള്ളൂ പെരുന്നാള് ഇനിപ്പോ ഓണത്തിന് കുറേ ദി ലീവ് ഉണ്ടാവുലല്ലോ ഇങ്ങക്ക് ഓണായില്ലേ
ആഹ് അതന്നെ ഞാന് കെട്ടിയോനോട് ചോയ്ക്ക്ണത് ഓണത്തിന് സ് പെൺകുട്ടിയാന്ന്ട്ട് പോട്ടേ പോയി കഴിഞ്ഞിട്ട് ഉ ത്രാട ആണ് കുട്ടിയാളെ ഓണായിട്ട് എടുക്കാ തിരുവോണം പിന്നെ നമ്മള് ഭർത്തക്കന്മാര്ടെ വീട്ടിൽന്ന് ചോറ് കഴിച്ചിട്ട് വേണം നമ്മളെ വീട്ടിൽ പോവാന് അങ്ങനെയാണ് മര്യാദ അപ്പ ന്നാ പറയണെ
ഇതെങ്ങനെ ഉത്രാട അല്ല നിങ്ങള് തിരുവണത്തിനാവും സ്വന്തം വീട്ട് പോവല്ലേ
ആഹ് തിരുവോണത്തിന് നമ്മള് നമ്മളെ വീട്ടില് പോവും പക്ഷെ നമ്മള് തിരുവണ ദി ഭർത്താവിന്റെ വീട്ടിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാന് ഏ ആഹ് ചിക്കേണം അപ്പൊ ഞാൻ പറഞ്ഞ് കുട്ടിയളെ ഓണന്ന് പറയുന്നെ ഫസ്റ്റ് ഓണാണ് പറയണേ ഒന്നാ ഓണം ഉത്രാടോണോ ഒന്നാണോ ആഹ് ആഹ് ഉത്രാടം കഴിഞ്ഞാ തിരുവോണം അപ്പ ഞാപറിം ഞാൻ വീട്ടിക്ക് പോവും സ്കൂള് അടച്ചാ ഞാൻ വീട്ട് പോവും അയിട്ട് ഉത്രാടത്തിന്റെ തലേദിവസം ഞ്ഞ വരാ ന്നിട്ട് ഉത്രാടം ഇബിടിരുന്ന് തിരുവോണംങ്കെറ്റ് അവിടെ ടെപൂവ ഇന്ന് ഇക്ക് സമയം കിട്ടുള്ളു ഇരിക്കാന്
ആഹ് ശരിയാ പിന്നെയും അല്ല ഈ തിരുവോണം കഴിഞ്ഞാ പിന്നെ നാലിസം കഴിഞ്ഞാ സ്കൂള് തുറന്നില്ലേ
ആഹ് അതാണ് പ്രശ്നേ ഇല്ല പിന്നെ പറയും തിരുവോണത്തിന് പോയിന്നെ പിന്നെ എവിടെ നമുക്ക് ഇരിക്കാ സമയം അതാ നമ്മടെ വീട്ട് പോയ സമയം ഇങ്ങനെ ഇങ്ങനെ ഓടും ചെയ്യും
ആഹ് ക്ലോക്ക് വല്ലാതെ തുടരലാ അപ്പൊ ക്ലോക്കിനൊന്ന് പിടിച്ച് നിർ
ഇവിടെയാണങ്കി ഓടുല അപ്പൊ ഞാനമ്മയോട് തന്ന അമ്മോ സമയം തികയിണില്ലമ്മാ അമ്മു സമയം തെകയിണില്ല ഞാന് നി
ആഹ് അവിടെ ചേച്ചിം ചേട്ടനൊക്കെ ഉണ്ടൊപ്പോ
ആഹ് അൽ ഏ ഏട്ടുന്നുണ്ട് രണ്ടു പേരാണ് രണ്ടേഏട്ടന്മാരും ഞാനു പെങ്ങളാണ് അപ്പൊ മൂത്തേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ചെറിയേട്ടന്റെ മേരേജ് കഴിഞ്ഞ് അവര് വാടക്യാ ഇരിക്ക്ണത് കെറേ കൊല്ലൊക്കെ വീട്ടിലിരുന്നു ആള് പിന്നെ വീട്ടില് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങി കൊടുക്കുന്നു ചെയ്യ്ണില്ല
ആഹ് അപ്പൊ പിന്നെ വേർ തിരിച്ചാ അല്ല അങ്ങനെയുള്ളവര് വേറെ അല്ല വേറെ പോകന്നെപ്പം നല്ലത് കാരണം സ്വന്തായിട്ട് അവനൊരു ഭാര്യ മക്ക ക്കള് കുട്ടിയളൊക്കെണ്ടെങ്കി അവർക്ക് വേണ്ട ഭ ഭക്ഷണത്ര പൈസ കൊടുക്കല് വസ്ത്രം വാങ്ങിച്ച് കൊണ്ട്രാ അതൊക്കെ വേണം
ആഹ് അപ്പൊ മൂത്തേട്ടന് പെണ്ണ് നോക്ക് ന്ണ്ട് റെഡിയാവ്ണൊന്നുല്യ ഉം
ആഹ് അവ മൂത്തേട്ടനാണ്ഇപ്പൊ കല്യാണം കഴിക്കാത്തെ
ആഹ് മൂത്തതാ കല്യാണം കഴിക്കാത്തത് ഉം ചെറ്ത് പിന്നെ കല്യാണം കഴിച്ച് അവൻ്റെ രണ്ടാമത്തെ കുട്ടി എൻ്റെ രണ്ടാമത്തെ കുട്ടിം പാടെ പതിനൊന്ന് ദിവസം വ്യത്യാസള്ളൂ ഞാനാ ഫസ്റ്റ് പ്രസവിച്ചത് അത് കഴിഞ്ഞ അവള് പ്രസവിച്ചത് അങ്ങനെക്കെ എത്തി
ല്ലാണ് പ്രസ് തേച്ച് കിടന്നീന്നെ
ആഹ് അതെ അവിടെ തന്നെയിരുന്നു ഇങ്ങട്ട് വന്നാലൊന്നും ആഹ് ബൈ തൊണ്ണൂറിനില്ലേ ഞാന് അഞ്ചാം മാസം ചോറ് കൊടുക്ക്ണേന്റെ തലേദിസം വന്ന്ങ്ങട്ട് ഇവിടെള്ളൊരു കാവിൽ വെച്ചിട്ടായിരുന്നു ചോറൂണ് അപ്പൊ തലേദിസം ഇങ്ങട്ട് വന്നു മെയ് പകുതി
അല്ല ഇവിടെപ്പ ആരുല്ല പ്പൊ
ആ ഇവിടെണ്ട് നമ്മള് പിന്നെ അമ്മായിമ്മീം മരുമോള് സ്നേഹകൂടുതൽകൊണ്ടേ ഏ കുട്ടി നീറ്റു ഉം അതും കൊണ്ട് എങ്ങനെ ഉം കേക്ക്ണുണ്ടോ ക്ലിയറാകുണുണ്ടോ?
ആ ഉണ്ട് ഉണ്ട് കുഴപ്പില്ല നമ്മൾ സംസാരിച്ചോളൂ
ല്ല അവിടെ വീട്ടി അപ്പ ഞാൻ വെല്ല പലും
അവിടെ നീട്ടിയ അപ്പ ഞാൻ വല്ല പാലും ആഹ് ആഹ് ആഹ് അങ്ങനെ ഇല്ല ഇല്ല ക്ലിയറുണ്ട് പറഞ്ഞോളൂ ആ എന്നിട്ട് ഓണത്തിനു നിങ്ങൾ എവിടെയും പോകാറൊന്നുല്ല്യ പൊറത്ത്
ത്തിനു പോണോ എവിടയ്ക്ക് പോകൊന്നില്ല എന്റെ വീട് തന്നെ അല്ലാണ്ട് ഇപ്പോ എവിടെക്ക് പോകണത് കുട്ടി ആളേം കൊണ്ടൊന്നും നടക്കില്ലേ ഉം
ല്ലെ പിന്നെ ഈ മഴയായിരിക്കും ഓണത്തിനൊക്കെ
അതാണെ കുട്ടികൾക്കാണെങ്കിൽ ആരെങ്കിലും ഒരാൾ തുമ്പിയാ മതി കൊരച്ചാ മതി അപ്പ വരും ഉം സോപ്പ്ട് ഏഹ് അതാണ് ഒന്ന് പിന്നെ നമ്മളയിന്റെ പിന്നാലെ നടക്കണം
ഉം ഉം എന്നിട്ടിപ്പോ മോനെപ്പ അപ്പൊ കുട്ടീനെ എപ്പോഴാ പഠിപ്പിക്കല്
കുട്ടീനെ
കുട്ടീനെ ചിലപ്പോൾ ആ ചെറിയ കുട്ടി ഒരു അഞ്ചര ആ ടൈമിൽ ഉറങ്ങു
ആ സമയത്ത് ഞാൻ എഴുതി പഠിപ്പിക്കും ഇല്ലെങ്കി പിന്ന ചെറുതൊരു ഒമ്പത് ഒമ്പതര ആവുമ്പോ ഉറങ്ങുമ്പോ ആളെ പഠിപ്പിക്കും ഉം ആളും സ്കൂളിൽ ഉറങ്ങേ
പ്പഴേ മുന്നേ ഡ്രസൊക്കെ എടുത്ത് വെക്കില്ലേ ഈ വസ്ത്രൾ എടുത്തു വെക്കും പിന്നെ ഇപ്പൊ എന്താ ഓണത്തിനുള്ള ഒരു
ആഹ് ഇഞ്ഞിപ്പോ ഈ മാസം ലാസ്റ്റാവുമ്പേക്കും പോയി എടു ക്കണം ലാസ്റ്റ് പോയെട്ക്കാ ആഗസ്റ്റ് ലാസ്റ്റ്ക്കാണ് ഓണം ആഗസ്റ്റ് ആഹ് ലാസ്റ്റായിട്ടാ ഈ വർഷം വെര്ണത്
ഉണ്ടല്ലോ അല്ലേ
ആഹ് അപ്പോ ഇനി പിന്നെ മെല്ലെ എടുക്കണം ഉം ഇനിയിപ്പപ്പ ഡ്രസ്സ് എടുക്കാൻ പോവാണ് പറഞ്ഞി
ക്കാൻ പോവാണ് പറഞ്ഞു ചെറിയ കുട്ടീനെ കൊണ്ടുപോണം എന്നിട്ട് ഇങ്ങള് അല്ല ഈ ഓണ ത്തിന് പത്ത് ദിസൊ നിങ്ങള് സദ്യ വെക്കുവോ
ഒന്നാം ഓണത്തിനും വെക്കും രണ്ടിനും വെക്കും പിന്നെ തിരുവോണത്തിന്റെ ബാക്കി ഉണ്ടാകുമല്ലോ കറികളൊക്കെ ഞങ്ങള് ഇപ്പൊ രണ്ടു കൊല്ലായിട്ട് ഫുഡ് ഏൽപ്പിക്ക ചെയ്യുന്നത് എന്താ വീട്ടിൽ പണി ചെയ്യുമ്പോഴേക്കും ഒക്കെ കണക്കാണ് എല്ലാം കഴിഞ് വീട്ട് വീട്ടിൽ പോവുമ്പോയ്ക്ക് നാലഞ്ച് മണിയാകും
ലെത്ര എല്ലാതും അവിയലും മറ്റതും മറച്ചതുമൊക്കെ ഉണ്ടാക്കണെങ്കി എത്ര പണിയുണ്ട്
പതിനൊന്ന് മണിയാവുമ്പോക്കും കഴിക്കണം കഴിക്കണം എന്താ നമ്മള് മെഷീനാണല്ലോ
ഹാ തിരുവോണത്തിനല്ലേ ഐശിമാ ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോളൊന്നും പറ്റ എത്തൂല സമയം കിട്ടൂല എത്ര നേരത്തെണീ ണീറ്റാലും പറ്റൂല്ല കാരണം സമയം കിട്ടി ഇതൊക്കെ ആവേണ്ടേ എന്നിട്ട് പോ ഈ തിരുവോണത്തിനാരേലും ആരും വിരുന്ന് ഇങ്ങോട്ട് വരില്ലേ
നാല് പേർക്കുള്ള ഫുഡ് ആയിരത്തി അഞ്ഞൂറൊക്കെ വരണള്ളൂ ഏ ഫുഡ് ഏൽപ്പിക്കുകയാണെങ്കിൽ ഉം ഏൽപ്പിക്കയാണെങ്കിൽ പക്ഷെ അതിൽ ചോറ് കുറച്ചുണ്ടാവുള്ളൂ അപ്പ ഞങ്ങളെന്താ ചെയ്യാ ചോറ് വെക്കും വീട്ടില്
വാ ചോറ് വേണ്ട മറ്റേ ഇതിട്ട മതില്ലൊ ചോറൊ
ആ ആ ചോർ ഞങ്ങൾ വീട്ടിൽ വെക്കുവെ ചെയ്യാ പപ്പടോം അതുപോലെ വീട്ടിൽ വെയി ആക്കാൻ പിന്നെ ബാക്കി ഉണ്ണും കറികളൊക്കെ അത്യാവശ്യം ഉണ്ടാവും ഒട്ടും കുഴപ്പമൊന്നുമില്ല രണ്ടു തരം പായസം കിട്ടും പിന്നെ എന്താ
സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ ഞാൻ കുറെ കാലമായിട്ട് കഴിച്ചിട്ടേല്ലട്ടോ അതില് കഴിഞ്ഞ പ്രാവശ്യം വശ്യം ഞാനിതുപോലെ ഇക്കാക്കനോട് കൊണ്ട് വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെ ഒരു ഓണസദ്യ കൊടുക്ക വക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടന്നു ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെ സദ്യക്കും ഇത് കൂട്ടാനും കറി
ഉം എനിക്ക് അതുപോലെ ഇവളെ പ്രഗ്നന്റ് ആയ സമയത്ത് അതെ ഹോട്ടൽ ഫുഡ് കഴിക്കാനു ചോറ് കഴിക്കാൻ ഇങ്ങനെ പൊലി തന്നെയായിരുന്നോ
അപ്പൊ ഹോസ്പിറ്റിൽ പോമ്പോ എന്ത് ചെയ്യണംന്നറിയോ കഴിച്ചിട്ട് പോര ഞാനൊക്കങ്ങനാക്കാരം ഹോസ്പിറ്റലിൽ കാണാ പോ ഹോസ്പിറ്റല്ല് ബില്ലണേ കായ് ഹോട്ടല്ലാ ബില്ലാവാറിം അപ്പ ഇതാക്ക അപ്പ അവനവനക്കായി ചാൻ ആഗ്രഹള്ളതൊക്കെ കഴിക്കണം
പോവ്വ പതിനൊന്നരെക്ക്യാകും വീട എത്തുമ്പേക്കേ
ആഹ് ആഹ് ആഹ് ചേട്ടൻ വന്നിട്ട് പോണ്ടേ അപ്പൊ ചേട്ടനെന്താ ജോലി
അല്ല ആള് സാധാ കൂലിപ്പണിക്ക്യാണ് ഞാൻ വീട്ടിക്കോവും ചെക്കപ്പിന്റെ തലേയൂസം വീട്ടി പോവും എന്റെ മൂത്ത കുട്ടീനെ അമ്മ നോക്കും അപ്പ അവടെത്തെ എന്റെ അച്ഛനും ഞാനുംപാടെ ചെക്കപ്പിന് പോവ അപ പിന്നെ കൊഴ്പ്പൊല്ലല്ലോ ആഹ് അച്ഛനും ഞാനുമ്പാടെ പോക ഏഹ് അച്ഛനെക്കാണിക്ക ബ്ലോ ക്കിന്റെ ഇതൊക്കെ കയ്ഞ്ഞത്ങ്ങോണ്ട് ഗുളിക ഒമ്പ മണിക്ക് ഗുളികെക്കണം അവര്ക്ക് നേര്ത്തിനെ ഗുളികയ്ക്കണം അപ്പ ഗുളികെക്കെ കൈയ്യിപ്പിടിച്ചിട്ട് പോവ ചെയ്യ വീടെത്തുബെഴ്ക്കും പതിനൊന്നെരെ ക്കാവും പിന്നെ വന്നു ഗുളികഴിഞ്ഞ് കഴിച്ച് കെട്ക്കുമ്പേക്കിന് ഒരുമണി ആഹ് ആഹ് ഗവർമെന്റിലെന്നെ കാണിച്ചത് ഗവർമെന്റില് ആ നല്ല കൊഴപ്പൊന്നുല്ല നോക്ക്ണ
അല്ലെ ചെലെ ന്ത ചെൽപ്പോ ആഹ് ന്യൂസ്‌ലോക്കെങ്ങനെ കാണാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെ
ആഹ് ഏയ് ഇനിക്കൊന്നും കൊഴ്പ്പല്ലായിരുന്നു ട്ടോ ചിലെവിര്
നയ്സുമാര് നല്ല ഉഷാറ് വേണം
ആഹ് ഫാസ്റ്റ് ഡെലിവറിയായാലു അതെ കൊഴപുല്ലായ്രുന്നു രണ്ടാൻത്തെ ഡെലിവറി
പേട്യായ്രിക്കും
ആ എന്ത് സംഭവം എന്താണീന്ന് അറിയാണ്ട് പഷെ സെ ക്കൻ ഡെലിവറി നല്ല ബുദിമുട്ടി ടൈം ആവാണ്ടെ അങ്ങനെ ഉം
പോയത് ലേ ആഹ്
തന്നിട്ടായ്രുന്നേ വേദനിപ്പിച്ചിട്ടും ഉം വേദനി പ്രസിച്ചൂന്ന് പറയാ വേദര അറിയാതെ സുഖ പ്രസവംന്നൊക്കെ വെറുതെ ഉം ആഹ്
അപ്പോ നമ്മൾ ഇപ്പൊ കൊർച്ച് ബുദ്ധിമുട്ട്യാലും പിന്നേക്ക് സമാധാനമറ്റേ ഓപ്പ്രേഷ്നാണെങ്കി എന്ത ആ വേദന എന്നുണ്ടാവും ഊരക്കും വേദന വയറിന്റെ വേദന ഉം ഉം എന്നാ പിന്നെ ഓക്കെന്നാ ഞാൻ പിന്നെ വിളിക്ക ആഹ് ആഹ് ഓക്കെ ഇന്നാ ശരി